ലോ
കേക്കുന്നോണ്ടോ
ആ കേക്ക്ന്ന്ണ്ട്
ആ ചെലപ്പോ റേഞ്ച്യുഷു ഒള്ളതോണ്ട് ചെലപ്പോ കേക്കാതെ വരും അപ്പൊ അങ്ങനെ കട്ട് ചെയ്യരുത് കേട്ടോ കൊറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കണേ ചെലപ്പോ വിട്ടു വിട്ടാണേലും നമ്മുക്ക് കേക്കാം ആ എന്തൊണ്ട് വിശേഷങ്ങളൊക്കെ
ആ സുഖം തന്നെ നല്ലന്നെ നിങ്ങക്കോ
എവിടെ സുഖമായിട്ടിരിക്കുന്നു പിള്ളേര് വന്നതിൻ്റെതായ ഒരു ആഘോഷം ഒച്ചപ്പാട ഒക്കെ ആയിരുന്നു
ഓ ഏ പിള്ളേരെല്ലാം എത്രലപഠിക്കുന്നത്
ഒരാ മൂത്ത ചെറിയ ആൾക്കാരാണ് മൂത്തയാള് മൂന്ന്
ആഹ
രണ്ടാമത്തെ ആള് പിന്നെ യു കെ ജി
ആ പിന്നെ
മൂന്നാമത്തെ ആളെയ്
ആ ആ
രണ്ടാമത്തെ ആള് യു കെ ജി
ആ ആ
മൂന്നാമത്തെ ആള് പഠിക്കുന്നില്ല മൂന്ന് വയസാവുന്നു അവിടെയോ
അനക്ക് ആകെ ഒരു മോളെള്ളൂ ഓള് ഒന്നാം ക്ലാസ്സി പഠിക്കുന്നേ
ആഹ്
ഇട ഇട അരിയത്തുള്ള സ്കൂൾ തന്നെയാണ്
ആ
ആഹ പിന്ന
പിന്നെ വൈകുന്നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ
വൈകുന്നേരം ആഹ മോക്കല്ലാം ചായ കൊടുത്ത് സ്നാക്സ് കൊടുക പേ ഉം നിങ്ങളെയോ നിങ്ങളയോ
ഇവിടേ ഞങ്ങൾക്ക് പിന്നെ പ്ര പ്രത്യേകിച്ച് വൈകിട്ടത്തേക്ക ഒരു പണിയായിട്ട് നമ്മൾ അങ്ങനെ നമ്മള് ചോറ് വെ കോള്ളൂ. ചോറ് വെച്ചാ പിന്നെ ചോറ്ണ്ട്.
അതെ അതെ ആഹ് അപ്പൊ ഇജ്ജെ കുട്ട്യേക്കെ അങ്ങത്തെ സ്നാക് സ്സ്കളൊന്നും വേണ്ടി വരൂല്ലല്ലേ അപ്പോം
വര അങ്ങനെ ചോദിക്കാറില്ല പിന്നെ എന്തെിലുമൊക്കെ ഈ സമയത്ത് എന്തേലുമൊക്കെ സ്നാക്സ് കഴിച്ചിട്ട് വൈന്നേരം ചോറൊക്കെ അങ്ങ് കൊടുക്
ആഹ് അതെ അതെ അത് നല്ലന്നെ ആണ്. അതെ അന്റെ മോളൊന്നും പിന്നെ വൈകിന്നേരം വന്നാൽ ചോറ് ന്നൂല്ല. അതുകൊണ്ട് ഇന്നെ എന്തെങ്കിലും സ്നാക്സ് ആക്കി കൊടുക്കു ഇങ്ങനെ പഴ മ്പൊരി അങ്ങൻ ആക്കി കൊടുക്കും. അപ്പൊ അത് തിന്നും. എത്തെ ചോറ് തിന്നാൻ ഭയങ്കര കളിയാ. ഫോണെല്ലാം കൊടുക്കേണ്ടിയരും. ഇപ്പ ഫോണ് പക്ഷെ അഡിക്റ്റ് ആല് ഭയങ്കര പ്രശ്നല്ലേ. അപ്പൊ അത് അതുകൊണ്ട് ഞാ അങ്ങനെ ഇത് അവള് പറയുന്നത് കൊറച്ചെല്ലാം ആക്കി കൊടുക്കൂ. പിന്നാഹ് മിണ്ടാണ്ടുക്കും. അങ്ങനെ എല്ലാം തന്നെ ഉം ഫോണ അങ്ങനെ അധികം കൊടുക്കലില്ല അവക്ക്.
ഉം എത്രേല്ലാ പഠിക്കണേ?
ഒന്നാം ക്ലാസില്.
ആഹ്
ഇത് മലയാളി മീഡിയം തന്നെയാന്ന്. നിങ്ങളൊ മക്കളോ ഇംഗ്ലീഷ് മീഡിയ?
ഉം
ആഹ്
ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഏഹ് പഠിക്കുന്നത്.
ഏഹ് ആഹ്
ഉം വൈട്ടി തന്നെപ്പ ഇന്ന എന്തായിനി?
ഏഹ്
ഇന്ന് വൈകുന്നേരത്തേന് എന്തുവ ആക്കുന്ന കാപ്പിക്ക്?
രാത്രി പിന്നെ നമ്മളെന്തെങ്കിലും ഒറോട്ടി ആത്തിലും പോലത്തെല്ലാം ആക്ക ചപ്പാത്തി പിന്ന അങ്ങനത്ത ആക്കാരള്ളൂ പിന്ന ചോറ അങ്ങന ആക്കാറിയില്ല.
കറിയോ?
കറി ഉച്ചക്കത്തെ കറീനെ കൊണ്ടന്നെ ഒപ്പിക്കരാണ്. അങ്ങനെ കറി അങ്ങനെ ആക്കലൊന്നും ഇല്ല. നിങ്ങൾ കറിയാക്കലുണ്ട് രാത്രി? ബെറത്തന്നെ
ഇല്ലില്ല നമ്മളൊക്ക് ഉച്ചക്ക്ത്തേനെ ചോറ് കറികൾ എന്തുവാണോ അത് തന്നെയ ആയിരിക്കും വൈകുന്നേരം. രാവിലെ കാ ടിക്ക് മാത്രം
ഉ
ആഹ് പുരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും.
പിന്ന നിങ്ങ എത്രേല പഠി എത്ര പേരെ പഠിച്ചിന്?
ഞാാന് പ്ലസ് ടു കഴിഞ്ഞു. കൊമേഴ്സ് എടുത്ത ഫോട്ടോഷോപ്പ് അക്കൗണ്ടൻസി എല്ലാം കഴിഞ് ക്കൗണ്ടൻസി എല്ലാം കഴിഞഴ്ഞ്ഞപ്പോ ഫട്ടോഷോപ്പ് എടുത്ത് പഠിച്ചിട്ട്
ആഹ്
അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു.
ആഹ് അതെന്താ സംഭവം ഫോട്ടോഷോപ്പ്ന്നല്ല ഫോട്ടോ എടുത്ത കൊടുക്കലാ. അങ്ങനെയ
ആഹ് അമ്മടെ സ്റ്റുഡിയോ പോലെ വാ അതില് ഈ മറ്റെ നമ്മടെ കല്യാണ ആൽബങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഈ എന്താ പറയണ്ടേ. ചെറിയ ഇതൊക്കെ ഫ്രൈം ചെയ്ത് കൊടുക്കുവല്ലോ.
ആ ആഹ് ഓഹ് അത് ആഹ്
ഡിസൈൻ ചെയ്തൊക്കെ കൊടുക്കല്ലോ നമ്മള് മേയ്ക്കപ്പ് ഒക്കെ ചെയ്യാത്തവരെ ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ കേയ്റ്റി ഇല്ലാത്ത ആൾക്കാര് ഉണ്ടാ ഈ അതിന്റെ ഇടയിലൊക്കെ വെച്ചു ത്തി ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ ആ അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് കേറ്റും പിന്നെ നമ്മള് ഈ ഏ ഫംഗ്ഷന്റെ ഒക്കെ വീഡിയോകളൊക്കെ നമ്മള് ചെയ്ത് കൊടുക്കും.
ഓ അപ്പൊ രണ്ടാള് കൂടെ വേണ്ടി വരൂലേ അപ്പോ അത് എട്തൊട്ക്ക വീഡിയോസ് എല്ലാം എടുത്ത് കൊടുക്കേ ഇപ്പോ ഒരാൾക്കൊ ക്ക ഔലാലോ അത് ആഹ് നമ്മൾ ഓരോ ആൾക്കാര് ചെയ്യുന്ന കണ്ട്ണേ അതുകൊണ്ട് ചോദിക്കുന്നയാണ് അല്ലേ ഞല്ലരു കുട കുട കുട വേണ്ടി വരൂല്ലെ അയ്ന്റെ ലൈറ്റർല്ലോ എടുക്കാനല്ലോല്ലേ.
ആ ആ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ പോലെ നമ്മള് അങ്ങനെ ചെയ്യാനായിട്ട് കല്ല്യാണത്തിന് പോകുന്നുന്നല്ല പറഞ്ഞത്. നമ്മക്ക് ഓൾറെഡി ഇത്താന്റെ കൈലൊരു ഫോട്ടോ ഉണ്ടെന്നിരിക്കട്ടെ
ആ ആ
ആ ഫോട്ടോ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു.
ഓ അങ്ങനാ
അങ്ങനെ അയച്ചു തരുമ്പോ ഞാനത് അതില് പ്രിന്റ് എടുത്ത് നമ്മള് ഫ്രെയിം ചെയ്യും. ഫ്രെയിം ഫ്രെയിം ചെയ്യൂലെ ഗ്ലാസ് ഇട്ട് തരൂലേ.
ആഹ് ആഹ്
അങ്ങനെ നമ്മള് ഷോപ്പില് ചെയ്തു തരും.
ഓ അങ്ങനാ
അതേപോലെ ചെയ്ത് വെച്ചേക്കുന്ന ഇപ്പൊ പഴയ ഒരു പത്ത് വർഷം മുമ്പത്തെ ഒക്കെയാണെങ്കിൽ അ ത്യാവശ്യം ഒന്ന് മെനയാക്കിയക്കെ എഡിറ്റ് ചെയ്ത് കേറ്റി കളറാക്കി
ആഹ്
തരും
ഓ അങ്ങനത്തെ എല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട്ങ്ങള്?
ആഹ് ആഹ്
ഇപ്പൊ അന്റെട്ത്ത് ഒര് ചെറിയ പഴയ ഫോട്ടോ കയ്യിലിണ്ടെങ്കിൽ അത് നിങ്ങള് എ ടിറ്റാക്കിയിട്ട് നല്ല ഇത നല്ല
ആഹ് ആക്കി തരും.
ഓ ഓ അങ്ങനെയണ
ഉം അപ്പൊ ഒരു ഫോട്ടോ നമ്മള് ഏ ഇട്ട വച്ച് തരുമ്പോഴത്തേക്കും അതിന് നമ്മള് നല്ല നല്ല ഡിസൈനൊക്കെ ചെയ്ത് കളറൊക്കെ ചെയ്ത് പൂവും കായും ഒക്ക ക്കെ വേണുന്ന് പറയുമ്പ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി കൊടുത്ത് നല്ല മേനയായിട്ട് നമ്മള് എടുത്ത് ചെയ്ത് കൊടുത്ത കഴിഞ്ഞ അത് ഒരു ഫ്രെയിമിലാക്കി ഗ്ലാസിന്റെ ഫ്രെയിം ചെയ്ത് കൊടുക്കുമ്പം ഒരെണ്ണം നമ്മള് ചെയ്യുമ്പോ അതിന് അഞ്ഞൂറ്റമ്പത് രൂപയാണാ ആ ഫ്രെയിമിന്റെ വെല.
അപ്പൊ പി കൊർച്ച് വണ്ണൂള്ള ഫ്രെയിം ആക്കണ്ടിങ്കിലോ?
എ ഫോറ് എങ്ങനെ പറയൂ അതായത് ഒരുപാട് വലുപ്പള്ളത് ആയിരത്തി ഒരുനൂറ്
രണ്ടായിരത്തി നാനൂറിന്റെ അഞ്ഞൂറ്റമ്പതിന്റെ ഏറ്റവും കുറഞ്ഞത് നൂറിന്റെ വരെ ഉണ്ട് ചെറിയ ഫോട്ടോ സൈസ്. നമ്മുടെ പാസ്പോർട്ട് സൈസിനെക്കാട്ടിലും ഒരു ശക്കലം കൂടെ വലുപ്പോള്ള ഫോട്ടോ ഫ്രെം ചെയ്ത് കൊടുത്ത നൂറ്റമ്പത് രൂപ, നൂറ് രൂപ ഒക്കെ.
ഓ അത്രക്കും ചെറുത് ചെർത് ഞാൻ കാണൽല്ലേ കൊർച്ച് വണ്ണുള്ള പിന്നെ ക്ലോക്കിന്റെ വിലയിൽ ഇങ്ങനെ തിരിയുന്ന പോലെള്ള ലൈറ്റ് ഒരോളാക്കി കൊടുക്ക ഇത് ഒരു ക്ലോക്ക്, അതിന്റെ മേലേൽ ഇങ്ങ തിരിയുന്ന പോലെയായിട്ട ഇങ്ങനെ ആക്കി കൊടുക്കുന്നില്ലേ ഓ അത് അ
ആ എല്ലാം ചെയ്യും ക്ലോ ക്ലോക്കിന്റെ ചെയ്യും പിന്നെ ലൈറ്റ് കത്തുന്നത് ചെയ്ത് കൊടുക്കും
ഓ ആ ല ആ ആ ലേറ്റ് എത്തുന്നുു ഞാൻ ടിയല്ലോ കണ്ടിക്കണ് അങ്ങനെ എറെ ഫ്രണ്ട്സിന്റെ വീട്ടിലടോ അങ്ങനെ കണ്ടു ഓ അത്ങ്ങള് ചെയ്ത കൊൊടുക്കുവോ ആ ആഹ അത് നല്ല ന്നല്ലെ ആഹ അപ്പൊ അയിന് എത്ര റേറ്റ് വരുവാ
അതൊക്കെ നമുക്ക് തൊള്ളായിരം ആയിരം അറുനൂറ്റമ്പത് ഏത് വലുപ്പം അനുസരിച്ച് ഇപ്പം നമുക്ക് ബുക്കിന്റെ ഒക്കെ പേപ്പർ പറയൂലേ എ ഫോർ പേപ്പർന്ന് പറയൂല്ലേ
അതെ അതെ പിന്നെ ഫ ലതരം ഫോട്ടോ ഫോട്ടോസ് കങ്ങ ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ബർത്ത്ഡേണ്ട ല്ലേ ആ നാല് സൈസ് ഇങ്ങനെ പലതരം ക്കി കൊടുക്കുന്നത്
ണിന്റെറെ ഒക്കെ ഒന്നിച്ചപ്പുറവും ഇ പ്പുറവും കറങ്ങി തരുന്ന പോലത്ത ഉണ്ട് ആറ് ഫോട്ടോ ഉണ്ട് കല്ലേൽ ചെയ്യുന്നതുണ്ട് എല്ലാ ഏത ഐറ്റം വേണമേലും ഉണ്ട്
ഓ അപ്പൊ അയിന് എത്ര റേറ്റ് വര അ അങ്ങനെ ചെയ്ത കൊടുക്കുന്നതിന്
നമ്മള് ചെയ്യുന്ന മോഡൽ ഇഷ്ടപ്പെട്ടവർ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അതിന്റെ റേറ്റ് വരുള്ളൂ
ഓ ആ അപ്പൊ ഇങ്ങനെ ഫിക്സ്ഡ് റേറ്റ് ഒന്നും ഇല്ലല്ലേ അപ്പൊ ഓരോന്നിനും
ഫിക്സ്ഡ് റൈറ്റ് എന്ന ആ സൈസിന്റെ റേറ്റേ നമുക്ക് പറയാൻ പറ്റുള്ളൂ
ഉ
ആറുനൂറ്റമ്പരെ ഇപ്പം നമ്മള് ചെറിയ അതായത് പിന്നെ ഒരു ഉള്ളംകൈയുടെ വലിപ്പത്തില ഇരിക്കുന്നതിനകത്താണെങ്കിൽ നമുക്ക് ഇരുുന്നൂറ്റമ്പപതി രൂ ഉണ്ട് മുന്നൂറ്റമ്പത് ണ്ട് അഞ്ഞൂറ്റമ്പതിന്റെ ഉണ്ട് തൊള്ളായിരത്തിന്റെ ഉണ്ട് എത്ര വലിയ ഫോട്ടോ ചെയ്യുമ്പോഴ ഏത് വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് വൃത്തിയും തോന്നുന്നതില് ആ നമ്മളോട് ഇന്ന ഏതിലെ ചെയ്താക്കാ പറയുമ്പോ നമ്മൾ അതിന് ചെയ് കൊടുക്കും
ഓ അങ്ങന അപ്പൊ എൻക്വയറീസ് കൊറെ വരുത്തിണ്ട അപ്പൊ നിങ്ങക്ക് എങ്കേ റീസ് വരൂല ഇങ്ങനാ ട്
ആ നമ്മളോട് വിളിച്ച് ചോദിച്ച അവര് ആഹ നമുക്കത് ഓഹ് എന്നാ പറയണ്ടേ നമ്മളത്.